ന്താ കട്ടായോ?
ആഹ് കട്ടായിപ്പോയി. പ്രശ്നോണ്ടോ?
ഇല്ലല്ലല്ല. ഏയ് ഡോൺ വറി പിന്നെ
ഇനി രണ്ട് പ്രാവശ്യം കൂടെ അതോ ഒരു പ്രാവശ്യല്ലേ ഇനി ഒന്ന്.
ഞാൻ പറയാം. ഞാൻ പറയാം പറയാം. ഓക്കെ ആഹ് ആഹ്
ആ പിന്ന ഫുഡ് ഉ ച്ച പിന്ന ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാറായല്ലേ? ടൈമായല്ലേ?
ആയിക്കൊണ്ടിരിക്കുന്നു. ഇല്ല കൊഴപ്പല്ലാ. ഞ്ഞി ഈ കാൾ കൂടെ കഴ്ഞ്ഞിട്ട് കയ്ക്കാം.
നൈറ്റ് എങ്ങനെയാ ഫുഡ് ഇത് തന്നെ ആയിരിക്കുവോ അതോ ആ വേറെ സ്പെഷ്യൽ ആയിട്ടാ
നിങ്ങളുടെ
ആഹ ആഹ് ഹലോ
ഹലോ ഓക്കെ കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നു കേൾക്കുന്നു മഴയുടെ ഇഷ്യൂ ഉണ്ടായിരിക്കും ഇടയ്ക്കിടക്ക് കട്ട് കട്ടാവുന്നത് അല്ലേ
ആണ് തോന്നുന്നത് റയ്ഞ്ച് ഇഷ്യു ഉണ്ടാവും
ആഹ് റേഞ്ച് ഇഷ്യൂ ഉണ്ടന്ന് തോന്നുന്നു മഴയുടെ ഇത് കൊണ്ട്
ആഹ് അതെ അതെ അതെ
ഉം അപ്പോ പിന്നെ ഇത് വൈകിട്ടത്തേക്ക് ഫുഡ് എങ്ങനെയാ
ഇന്ന് ചപ്പാത്തി ആണ് ഇന്ന് ഫിഷ് കറിയാണ് നമുക്ക് ലഞ്ച് അപ്പ പിന്നെ ഫിഷ് കറി ഉള്ളതൊണ്ട് നമ്മള്യെന്ത് ച്വയ്തിട്ടുണ്ടെന്ന ചപ്പാത്തി രാത്രി ഒരുഡിന്നറ് ചില ദിവസങ്ങളില് ദിവസങ്ങളൾ നമ്മുക്ക് ചപ്പാത്തി ആയിരിക്കോ
ഓ ഓ ഓ ഓ ഓ ഹിക്ഹ്ഹ്
ആഹ അല്ലെങ്കിൽ ചിലപ്പോ ചോറായിരിക്കും ചിലപ്പോ ബീഫ് പുള
മം മം മം
അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കില് ചക്ക ബീഫും കൂടെ വെക്കതു പോലെ ചക്ക വെക്കോ ചക്ക ആ ബീഫിലോ അല്ലെങ്കിൽ ചിക്ക എല്ലാം ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കും
അത് വ വേകിച്ചിട്ട് പ്രത്യേകം സെപ്പറേറ്റ് മിക്സ് ചെയ്യുന്ന അല്ലേ
അതെ അതെ ചിക്കൻ ആദ്യം വേവിച്ചിട്ട് ചക്ക ആ ചക്ക പിന്നെ ചിക്കൻ അഫ് ചക്കയുടെ വേവിന്റെ പാകത്തിന് അതിനുശേഷം ചക്കാതിലൊക്കെ ഇട്ടിട്ട് വേവിക്കും മസാലക്കെ ഇട്ടിട്ട് തക്കാള അേപലെ അവസാനം ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കും കും ലാസ്റ്റ് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് എന്താക്കും തൂമ്പിച്ചെടുക്കും
എടുക്കും ആ ആ ആഹ
ആ ആ നമ്മെ ബീഫും പള ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ
ആ അതുപോലെ തന്നെ ആ
ആ അതെ അതെ അതെ നല്ല ടേസ്റ്റ് ബീഫ് പോലെെ നല്ല ടേസ്റ്റ് ആണ് കുന്നത്
ആഹ് ആഹ് ആഹ് ആഹ് ഇപ്പൊ ചക്കയുടെ സീസൺ അല്ലേ എവിടെ തിരിഞ്ഞാലും
ആ അതെ അതെ ആ ചപ്പോ ഏകദേശം പഴുത്ത്പോ ഇരാറായിരുന്ന സ്ഥലത്തിട്ടുണ്ട്
മം മം
തീരാറാക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്
ആആാാ വാപ്പച്ചിയൊന്നും പറഞ്ഞില്ല ഉമ്മ കുട്ടിയില്ലയുമ്മ കടയിൽ ആളില്ലാത്ത
കുറവുണ്ടാകും കാരണമെന്ത് വെച്ചാൽ ഇ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നക്കായിട്ടുല്ലോ അതെ അതെ
ഞങ്ങള അവിടെ ഉണ്ട് രണ്ട് രണ്ട് ഇതുണ്ട് മറ്റേ ഇതിന്ന് ഇതായിട്ട് വരുന്നതും രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ
എനിക്ക് ചക്ക കൂട്ടാനൊക്കെ ഇഷ്ടം പഴുത്ത ചക്കാണ് പിന്നെ ഇങ്ങനെയൊക്കെയാണെങ്കിലും കഴി ബീഫ് ചക്ക അല്ലെങ്കില് ചിക്കൻ ചക്ക അങ്ങനെയൊക്കെ വെച്ചാ കഴിച്ചോ കഴിക്കും അത്രയുള്ളൂ കൂട്ടാനിഞാ അധികം കഴിക്കാറില്ല ആഹ് മുമ്പൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പ അങ്ങനെ ഇഷ്ടൽ
ഏഹ് ഇവിടെ അങ്ങനെ അന്നെയാണ് ഇവിടെ ഞാൻ
ആഹ്.
ഒരു മിൻറ്റെ.
ആഹ് ഒ.
ഇവിടെ അങ്ങനെ തന്നെയാണ് ആഹ് പിന്നെ ചക്ക കറി വെച്ചൽ ആരും ഇങ്ങനെ കൂട്ടില്ല പഴ് അങ്ങനെ ആണെങ്കി നല്ലെ എല്ലാ
ആഹ് അത അതെ എനിക്ക് ഭയങ്കരിഷ്
ഏഹ്
ഇന്നലെ ഇണ്ടായിരുന്നോ ഇവടെ പഴുത്ത ചക്ക.
ചക്ക ആഹ് ഇവിടെ അങ്ങന്നെ ഇവിടെം ഇന്നലെ ഉണ്ട് ഇന്നുണ്ട് പഴുത്ത ചക്ക. ഇപ്പൊ ചെറുത് ആഹ് ചെറുത് പഴുത്ത് പറിച്ച് വെച്ചെങ്കിലും പെട്ടെന്ന് മതുരി സീസ് ആഹ്.
അതെ അതെ ചക്കക്കുരു വെച്ച് നിങ്ങള് കറിയൊക്കെ ഇണ്ടാക്കാറുണ്ടോ? ഏയ അതെ അതെ കാരണം എന്താ വച്ചാല് അയില് മ രുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല ല്ലോ നാച്ചുറൽ ആയിട്ട്
റംമ്പൂട്ടാനുണ്ടോ ആടെ?
ഇല്ല ഇല്ല റംബൂട്ടാനില്ല ഇവിടെ അടുത്ത വീട്ടിലുണ്ട് അവര് ഇടക്കിടയ്ക്ക് ഓരോ നമുക്ക്‌ ഓരോന്ന് അതെ അതെ കൊടുത്ത് വിടാറുണ്ട്.
ആഹ് ഇപ്പ സീസൺ അല്ലേ എല്ലാടുത്തും ഉണ്ട് ഞങ്ങളവിടെം ഇല്ല ഞങ്ങളവിടെം
യ്ക്ക് ഭയങ്കര ഇഷ്ടാ.
ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ടാ ഞാന് അതിന്റെ ഒന്ന് കഴിച്ചിട്ട് അത് ട്ടിട്ട് ഒരുവിധം പൊങ്ങി ഹൈറ്റില് നിപ്പൊണ്ട്.
ആണോ?
ആഹ് എപ്പ അതീന്നൊരു കായ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായി
ആഹ് അതെ അതെ അതെ അതെ എനിക്ക് ഭയങ്കര ഇഷ്ടാ കാരണം നല്ല ടേസ്റ്റാ കഴി
ടേസ്റ്റ് ആഹ് ആഹ് ആഹ് പക്ഷെ പൊറത്തൊക്കെ ഭയങ്കര വെല
ച്ച് കഴിക്കൂല എന്തൊരു റൈറ്റാ മുന്നൂറ് മുന്നൂറ്റൻമ്പത് ഒരു കിലോ യ്ക്ക്‌ വരുന്നത്.
അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ അടുത്ത വീട്ടിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന സാധനത്തിന് കടയിൽ മുന്നൂറ് മുന്നൂറ്റയ്മ്പത്
ആഹ് അതെ അതെ. ഇവിടെ പിന്നെ അടുത്ത വീട്ട് അവര് നങ്ങളെ നേരെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട് രണ്ട് വീട് രുണ്ടോ ആ രണ്ട് വീട്ടിലുണ്ട് അവരിങ്ങനെ ഇടയ്ക്കിടക്ക് കൊണ്ട്ത്തരും പിന്നെ ന മ്മളെല്ലാരും ആളെണ്ണി എടുക്കുമ്പോ ഓരോരുത്തർക്ക് മൂന്നെണ്ണം നാല് എണ്ണം ഒക്കെ കിട്ടുള്ളൂ എന്ന് മാ
കിട്ടുള്ളൂ ആഹ് അതാ അതെല്ലായിടോം അങ്ങനെ തന്നെയാണ്.
ന്തെ കിലോ നമുക്ക് തെകയൂല്ല എന്നാലോ കടേന്ന് വാങ്ങിച്ചു കഴിക്കാ എന്ന് വിചാരിക്കുമ്പോ മുന്നൂറ് മുന്നൂറ്റി റ്റൻപത് ഒക്കെ നല്ല റൈറ്റാ വരുന്നത്.
കടേന്ന് വാങ്ങിക്കുന്ന പകുതിയും കേടുള്ളതും
അതെ അതെ ഇത്ര ടേസ്റ്റ് വരുന്നില്ല വീട്ടിത്തേന് നല്ല ടേസ്റ്റ് നല്ല മധുരം.
എന്റെ എന്റെ മക്കക്ക് ഇഷ്ടാ ഇതും ആഹ് മറ്റേ ഇതുണ്ടല്ലോ ചിക്ക് സപ്പോട്ടാ മറ്റേ ആഹ്
രെ സപ്പോട്ട്
അതെ ആഹ് ആഹ് അത് ഭയങ്കര ഇഷ്ടമാണ് അ
ക്ഷേ എനിക്കത് പച്ചക്ക് കഴിക്കുന്നതേക്കാ എനിക്കിഷ്ടം ജ്യൂസ് അടിക്കണം ചി ക്കു അതെ അതെ ആഹ് അതെ അതെ അതെ. ഇവിടെ നമ്മള് പച്ചക്ക് അങ്ങനെ കഴിക്കലില്ല പഴുത്തത് അങ്ങനെ കഴിക്കല് കൊറവാ. കിട്ടിയാ ജ്യൂസ് അടിക്കാന്നല്ലാതെ
മോന് ഇഷ്ടാ മോനപ്പറത്ത് അവര് അവർക്ക് വേണ്ട അവര് ഉള്ളവർക്ക് അതിന്റെ വില അറിയില്ലന്ന് പറയില്ലേ അതുപോലെ അവർക്ക് അത് വേണ്ട അപ്പം മോൻ ചോയിക്കുമ്പോ നീ പറിച്ചിട്ട് പൊക്കോന്ന് പറയും അവൻ വല്യ കവർ നെറ പറിച്ച് കൊണ്ടന്ന് ഇവിടെ വെച്ച് ജ്യൂസ് അടിച്ചും എടുത്ത് കഴിച്ച് കഴിച്ച് കഴിച്ച് കഴിച്ച് നിക്കും
അയ് അതെ അതെ ജ്യൂസ് അടിച്ചാ നല്ല ടേസ്റ്റാ
നല്ല ടേസ്റ്റാ
അതെ അതെ ഉം അതെ അതെ നല്ല കട്ടപ്പാലിൽ അടിച്ചാ പിന്നെ ഏഹ് ഫ്രൂട്ട്സിനോടൊന്നും എനിക്ക് വല്യ താല്പര്യൊന്നുല്ല ഏഹ് ഈ പറയുന്ന പോലെ തന്നെ പിന്നെ എനിക്ക് ഇഷ്ടാണ് അടക്കാപ്പഴം നല്ല ഇഷ്ടാ ഏത് പച്ചക്ക് കിട്ടിയാലും കഴിക്കും ആകെ കഴിക്കുന്നത് ഒന്ന് ആഹ് ഒന്നീ ഇപ്പപറഞ്ഞില്ലെ നമ്മള് എന്തായിരുന്നു
റംമ്പുട്ടാനോ
അതെ അതെ ഒന്ന് റംമ്പുട്ടാന്, പിന്നെ കഴിക്കുന്നത് ഇതാണ്, എന്താ അടക്കാപ്പഴം. പിന്നെ ഇഷ്ടം പൈനാപ്പിള്. ഈ ഒരു മൂന്ന് സാധനത്തിനോടെ എനിക്ക് താല്പര്യം ഒള്ളു. എനിക്ക് ഇഷ്ടം എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം ഇത് മൂന്നാണ്. പിന്നെ ആ പിന്നെ ഓറഞ്ച് ഓറഞ്ചൊക്കെ എപ്പോഴെങ്കിലൊക്കെ കഴിച്ചെങ്കിൽ കഴിച്ചെന്നല്ലാതെ ആപ്പിൾ ഒന്നും തീരെ കഴിച്ചിട്ടില്ല
ആ ഇവിടെ ഞങ്ങളെ ഇവിടെ ഫ്രൂട്ട്സ് എന്ത് സാധനം കൊണ്ട വന്നാലും ആഹ് മ മക്കൾക്ക് ആദ്യം കൊടുക്കുന്നല്ലോ അപ്പൊ മക്കള് കഴിച്ചു പെട്ടെന്ന് വായിലിടും. എന്നിട്ട് പറയും. ഉമ്മ കഴിക്കണ്ട ഉമ്മാൻ്റെയും കൂടെ ഞാന് എടുേത്താട്ടെന്ന്
ഓ ഇവിടെ പിന്നെ ഫ്രൂട്ട്സിനോടൊന്നും മോനിക്ക് തീരെ താല്പര്യമില്ല. അവൻ ഇഷ്ടം ബേക്കറി ഐറ്റംസ്. അതെ എനിക്കും അങ്ങനെയാണ് ട്ടോ. അത് വേറെ കാര്യം.
അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്
ആഹ് അതെ അതെ, എനിക്ക്ഷ്ടല്ല എനിക്ക് ഫ്രൂട്സിനോടൊന്നും തീരെ താൽ പര്യമില്ല. മുന്തിരി, ആപ്പിള്, ഓറഞ്ച് ഇല്ലല്ല, ഒന്ന് പൈനാപ്പിൾ ഇഷ്ടാണേ റംമ്പുട്ടാൻ ഇഷ്ടാണേ. പിന്നെ അടക്കാപ്പഴം അടക്കപ്പഴം എനിക്ക് ഏത് പച്ചക്ക് കിട്ടിയാലും ഞാൻ കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ അറിയില്ല
ഹി ഹി ഹി...
ഉം പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നും പിന്നെ ടേസ്റ്റിയേ ഇല്ല
ആഹ് ആഹ് ആഹ് അത് ടേസ്റ്റേ ഇല്ല.
അത് ടേസ്റ്റി ഇല്ല. അയ്യേ, ഇവിടെ എന്റെ മോനിക്ക് ഭയങ്കരം ഇഷ്ടാ ഡ്രാഗൻ
ഇഷ്ടാല്ലേ.
എനിക്ക് അവിടെ ഇവിടെ വേറെ ആരും കഴിക്കില്ല ഇല്ലാരുന്ന അവസ്ഥയാണ് തീരെ ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനായി പോയി.
ആ ഇവിടെയും മക്കൾക്ക് ഇഷ്ടമാണ്. ഞാനും കഴിക്കത്തില്ല. പിന്നെ മറ്റേ ഇതുണ്ടല്ലോ അവക്കാഡോ ഞാനും ഒരു ദിവസം ആഹ് ഞാനും ഒരു ദിവസം ഞാൻ വാങ്ങിച്ചിട്ട് വന്നിട്ട് പഴുത്തില്ലാന്ന് പറഞ്ഞ് അതിനെ വെച്ച്, എനിക്ക് തിന്നാനും വയ്യ.
ആ അതെ. അത് ജ്യൂസ് അടിച്ചാലേ ടേസ്റ്റ് ഉള്ളൂ. അവക്കാടെ ജ്യൂസ് അടിക്കണം.
ജ്യൂസ് ടിച്ചാല്, ജ്യൂസ് അടിച്ചാല് വലിയ ടേസ്റ്റ് ഒന്നുമില്ല.
ആഹ് ഞങ്ങൾക്ക് ജ്യൂസ് അടിച്ചാ ഭയങ്കര ഇഷ്ടാ പ ചിക്കു ഞങ്ങളാരും ക കഴിക്കാറില്ല ഒരു ടേസ്റ്റ് ഇല്ലല്ലോ പ്രത്യേകിച്ച് ഒരു രുചി ഇല്ലല്ലോ. മതിരോ, കാര്യങ്ങളോ, പുളിപ്പോ മധുരം ഒന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ്ല്ലാതൊരു സംഭവം കഴിക്കുന്നല്ലേ ഉള്ളൂ.
ഉം ഉം
പക്ഷെ അത്. ജ്യൂസ് നല്ല കട്ടപ്പാലില്, ജ്യൂസ് അടിച്ചാ നല്ല ടെസ്റ്റാ
നല്ല ടേസ്റ്റ് ആണല്ലേ എല്ലാരും പറഞ്ഞു ജൂസടിച്ച ഞാൻ രണ്ട് പ്രാവശ്യം വാങ്ങിച്ചതും ഞാൻ രണ്ട് പ്രാവശ്യം വാങ്ങിച്ചതും വലിയ പഴുത്തതല്ലേനും അത് വെച്ചിരുന്ന് പഴത്ത് വെച്ച് ജ്യൂസ് അടിച്ചിട്ടും അതെനിക്ക് വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല.
ആണോ നല്ല ടേസ്റ്റാ ഞങ്ങൾക്ക് നല്ല ഇഷ്ടാ നോമ്പിനൊക്കെ എപ്പോഴും ജ്യൂസ് അടിക്കാറുണ്ട്. ആഹ് അതെ അതെ
ആഹ്
ചിക്കു പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. അതെ അതെ നല്ല ടേസ്റ്റാ കൊഴപ്പൊന്നുല്ല.
ആഹ് അതെ അതെ
പിന്നെ ഫുഡൊക്കെ എങ്ങനെ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണോ നിങ്ങള്.
ഫുഡ് ഫുഡ് ഫുഡ് നല്ല പോലെ കഴിക്കോന്ന് വെച്ചാ ഇല്ല. കഴിക്കല് കൊറവാണ് തടി വെക്കരുത് ഏഹ്
അത് എല്ലാവരുടെയും ആവശ്യം അതാണ് എന്താ പറയാ എല്ലാരും ഡയറ്റിങ്ങിന്റെ കാര്യത്തില് നല്ല ഉഷാറായിട്ട് പോകുന്ന ആൾക്കാരാണ് ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് ക്ഷേ
ഉം പക്ഷെ എന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഉമ്മായുടെ പാരമ്പര്യം എന്ന് വെച്ചാ നല്ല തടിയുണ്ട് ആൾക്കാർക്ക് അപ്പൊ അതുകൊണ്ട് ഡയറ്റ് എടുത്ത് ഡയറ്റ് എടുത്തിട്ട് ഒരു കഥയും ഇല്ല കാര്യവും ഇല്ല
അതെ അതെ അതെ പിന്നെ നമ്മൾ അതിനെ ബോഡി അതേപോലെ എന്താ പറയാ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യയാണെന്നുണ്ടെങ്കിൽ നല്ല രീതി രീതിയിൽ പോകും
ഞാൻ ഒരു വൺ മന്ത് ഒക്കെ നല്ല രീതിയിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ രാവിലെ മോർണിങ്ങില് നേര തന്നെ ക്കാട്ട് റൂമിൽ വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും അതേപോലെ തന്നെ രാത്രി ആഹ് എല്ലാർക്കു മുള്ള പ്രശ്നം അതാണ് ഒരു ഒന്നൊന്നര രണ്ട് മാസത്തി ത്തോളം കറക്റ്റ് മൂവായിട്ട് പോയി അപ്പോ ഒരു നാലഞ്ച് കിലോനൊക്കെ കുറഞ്ഞു പിന്നെ എന്ത ചെയ്തോ പിന്നെ മടി പിടിച്ചു മടി ആയി കഴിഞ്ഞാ പിന്നെ ആഹ് അതെ ആഹ് കുറഞ്ഞത് വീണ്ടും തിരിച്ചു വന്നപ്പോ
തിരിച്ചു വന്നു
ആഹ് അതെ നമ്മളെ കണ്ടിന്യൂ ആയിട്ട് പോവണം അപ്പൊ ശരി ചെയ്യാൻ പറ്റും പിന്നെ പറഞ്ഞാല് നമുക്ക് ബിരിയാണി മന്തി അൽഫം പൊറോട്ട ഇതൊന്നും കണ്ടാ പിന്നെ നമുക്ക് ഡയറ്റിങ് ഒന്നും ഇല്ല അതാ പ്രശ്നേ കൺട്രോൾ ചെയ്യാൻ പറ്റൂല
വീക്കിലി വൺ ഡേങ്കിലും ഇതൊക്കെ കഴിക്കാൻ കൊതിയാകോ പിന്നെ അതൊന്നും ഈ ഡയറ്റൊന്നും നോക്കൂല അറഞ്ഞീലേ
അതന്നെ
ചോറും ചോ ചോറും കറിയും ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഡയറ്റ് ആണ് അതല്ലാ അല്ലെങ്കി ഒന്നുമില്ല അതെ ബിരിയാണി പൊറോട്ട ചിക്കൻ ഒന്നും കണ്ടാ പിന്നെ ഡയറ്റിങ് ഒന്നും ഇല്ലാരുന്ന അവസ്ഥ
ഞങ്ങക്ക് എന്റെ വ എന്റെ ഉപ്പക്ക് ഒരു ഹോട്ടലുണ്ട് ചെറുത് അപ്പൊ ഇവിടെ വൈകിട്ട് ചിലമിക്ക എപ്പഴും അവിടുന്ന് കൊണ്ടുവരും ഫുഡ് അപ്പൊ ഇത് കാണുമ്പോ നമുക്ക് പൊറോട്ട കാണുമ്പോ പിന്നെ
അതാണ് പൊറോട്ടൊന്ന് കണ്ട് കഴിഞ്ഞാൽ പിന്നെ ഡയറ്റിനിച്ചോന്നും ഓർമ്മേ
പിന്നെ ഡയറ്റ് ഒന്നുംല്ല അപ്പൊ വിചാരിക്കുമുവ നാളെ മുതൽ തുടങ്ങാൻ ഡയറ്റ്
ആഹ് അതെ അതെ നാളെ എതിപ്പോ ഇന്നരു ദിവസംല്ലേ വിചാരിക്കോ പിന്നെ ഇവിടെ രണ്ടു ദിവസം മൂന്നു ദിവസം കഴിഞ്ഞാൽ വീണ്ടും കാണുമ്പോൾ വീണ്ടും കഴിച്ചോണ്ടിരിക്കും എല്ലാരവസ്ഥിഅതന്നെ
ചെയതല്ല
ഉം ഞാൻ പിന്നെ ഹൈറ്റ് വല്യ ഹൈറ്റ്ല്ല അപ്പൊ പിന്നെ തടിക്കുമ്പഇൻ ക്കൊരു ബോറായിട്ടൊന്ന് ഫീലെയ്യും
ഉം ഉം ഉം ഉം
ഉം അതെ ഹൈറ്റ്ള്ളവര് തടിച്ചാലും വല്യ കൊഴ പ്പം തോന്നൂല ഒര് ക്ഷേ നമ്മളിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയയാവുമ്പഴേ നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് തടിച്ചുകൊണ്ടിരിക്കും കാരണം ഈ വീട് ട്ട് ജോലികൾ പെട്ടെന്ന് തീർ ത്ത് കഴിഞ്ഞ പിന്നെ നമ്മള് ഫ്രീ ആയി, പിന്നാ ഈ മൊബൈലും കാര്യങ്ങളും